ലോ. ഹലോ.
ആഹ കേൾകില്ലേ ആഹ. എന്തണ്ടു വിശേഷം?
സുഖായിരിക്കണ്.
ഏ പണി ന്ന മഴ ഇന്ന് നല്ല മഴേണ്. ഇന്ന് ഭയങ്കര മഴേയാണ് ആഹ ഇന് ആഹ. ഇന്നലെ ഒന്നും ഇല്ലേയ്നി ല്ലേ ഇന്നലിം മിനിയാന്നും ചെറിയൊരു വെയിലൊക്കെ കിട്ടി.
ആഹ ആഹ ആഹ. ചായകുടി ഒക്കെ കയ്ഞ്ഞില്ലേ?
ഉം കഴിഞ്ഞ്
ചായ കുടി ഒക്കെ കഴിഞ്ഞ് ഉം ഉം ഉം ഉച്ചകലാതെ ഉച്ചക്ക്ല്ലതും രാത്രിക്ക് അങ്ങനെ ഒരുമിച്ച?
ആഹ ഒരുമിച്ച വെ ക്ക ഞാ ഇട്ടിലി. പിന്നെ രണ്ടു നേരം വെക്കണെങ്കി തന്നെ നല്ല വേവ്ള്ള അരിയും ഒക്കെ ആവുമ്പേഴേ രണ്ട നേരം ഒന്നും വെക്കണ മൊതലാവൂല അപ്പൊ പിന്നെ ഞാന് കൊറച്ച് ഇത് ഇട്ത്ത് കാണ്ട ചോറ് ഊറ്റിക്കാണ്ട് പിന്നെ നമ്മള് റേസ് കുക്കർക്കാണ്ട് വെക്കുംറ്റിട്ട് ആ പാത്രത്തിലിട്ട് ങ്ങാണ്ട് പിന്നെ വൈകുന്നേര ചൂടുണ്ടാവും.
ആഹ് ആഹ് അ നല്ലതാ ആ അല്ല ഈ വേവ്‌ള്ളരി ഒരി ക്കലും നടക്കൂല്ല രണ്ട് നേരോന്നും.
ആഹ നടക്കൂല ആകെ രണ്ട് നായൊക്കെ വെക്കണ്ടേത് ഐകാണെങ്കില് എത്ര നേരാണാ അതൊക്കെ കടക്കണ്ടേത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വാണം വേവണങ്കി അപ്പ പിന്നെ ആ.
ഉം. ഉം മക്കളൊക്കെങ്ങനെ സ്കൂള്ല് പോയോ
ആ പോയി സ്കൂക്ക് പോയി.
ഉം ആ ചോറായി അതൊക്കെ സ്കൂക്ക് പോവുമ്പോത്തിന് അങ്ങനെ ആക്കും. മക്കൾക്ക് കൊണ്ടോവണം എല്ലാര്ക്കൊന്നും സ്കൂൾന്നില്ല. ഉം
സ്കൂളില്ല്ലാ അപ്പൊ പിന്നെന്തായാലും വാണം കൊണ്ടോവാ
ഇവിടെ സ്കൂളിൽ ചെറ്യേ കുട്ട്യാക്കൊള്ളു വല്യ കുട്ട്യാക്കൊന്നുല്ല.
ഏ ഏ ആ ഇവരെ സ്കൂള്ള് പിന്നെ ആ ആ ഇവര്തയ്ന് പിന്നെ ഗവൺമെന്റ്ല്ലാത്തോണ്ടേ അത് എന്തേലും ചോറന്നുല്ല ചോറൊക്കെ എന്തായാലും കൊണ്
ഉം ഉം
ഉം ഉം ഉം
അപ്പൊ രാവിലെ നേരത്തെക്കാരം രാവിലെ നല്ല നേർത്തെ ആ
എങ്ങനെ സ്കൂള്ട്ട് വരുമ്പോക്കെ എന്താ കഴിക്കാ ചോറ്ന്നെ കഴിക്കൊ ഇവര്ക്ക് അങ്ങനത്തെതൊന്നുല്ല അന്റെ വല്യ മക്കക്കൊക്കെ ഏ എന്റെ വലിയ മക്കക്ക് ചോറായാ മതി ചെറിയ ചെറുതൊന്ന്ണ്ട് നെയ്സറി പോണേ ഓന്ക്ക് പിന്നെ ചോറൊന്നും പറ്റൂ ഓനെന്തെങ്കിലാ ചെറ്ത് എന്തെങ്കിലും
ആ ആ ഇവർക്ക് ചോറൊന്നും പറ്റൂല ചോറല്ല വേറെന്തെങ്കിലും വേറെന്താള്ള വേറെന്താള്ളതോയിക്കും ആ ന്ന്ട്ട് പിന്നെ എന്തെങ്കിലോ ക്കെണ്ടാക്കണം ഞാൻ എന്തെങ്കിലൊക്കൊന്ന് ഇങ്ങനെ ഇതാക്കും അമൃതപ്പൊടിയൊക്കെ കിട്ടുമ്പള് അഹ് അതൊണ്ടൊക്കെ എന്തെങ്കിലൊക്കെ ആയിട്ട് ഇണ്ടാക്കിക്കും പിന്നെ ഗോതമ്പ് പൊടി ക്കെണ്ടേങ്കിലെ അട എല മറ്റേ അടേക്കായിട്ട് ഇണ്ടാക്കിക്കും ആവി വേവിച്ചാണ്ടൊക്കെണ്ടാവൂലെ അങ്ങനെയൊക്കെണ്ടാക്കും പിന്നെ അങ്ങനെ എന്തെങ്കിലൊക്കെണ്ടാക്കും അവന് വരുമ്പോഴേക്ക്
ഉം ഉം ഉം ഇന്റെ ചെറ്തിന് അങ്ങനെ ഒന്നുണ്ടാക്കിട്ട് ഇഷ്ട്ടല്ല അങ്ങനെ ഇന്റെ ചെറിയ മോന് അങ്ങനെന്നും ഇണ്ടാക്കിയ ഇഷ്ട്ടല്ല ഇന്ക്ക് ഇ ന്ക്ക് അങ്ങനെയൊക്കെ ഇണ്ടാക്കി വെച്ചാല് അങ്ങനെയൊക്കെ കഴിക്കല് ഓന് വേറെന്തെങ്കി ബിസ്ക്കറ്റ്ണ്ടോ എൽ കെ ജി ആണേ അപ്പൊ അത്രക്കെ മതി അപ്പൊ ഞാനെന്നെ വിചാരിച്ചു ഇങ്ങനെയൊക്കെണ്ടാക്കി എല്ലാർക്കും കൂടി അത് കഴിച്ചാ മതി ഓന് അതല്ല ഓന് ബിസ്കറ്റ് തരിയിപ്പൊ
ബിസ്കറ്റക്കെ പിന്നെ കൊടുക്ക വേറെ ഭക്ഷണോന്നും കഴി
ഞാൻ കൊടുക്കൂലേ അതെന്നെ പറഞ്ഞ ഞാൻ കൊടുക്കൂല അപ്പൊ ഞാൻ ബിസ്കറ്റ് ഓരൊക്കെതാ ചോറ്ന്ന്ണ് എന്നാ അനക്ക് ചോറേരാ ചോറ് പറ്റാഞ്ഞിട്ടല്ലേറിം
ആ ആ മടിയാണ് അയിന് ചോറൊക്കെ കഴിക്കാന് കുട്ട്യാക്ക്
ഉം ചോറല്ലെങ്കിലും മട്യാ അവും അതൊക്കെ പറ്റും അത്
ആ അതൊക്കെയാണെങ്കില് സ്കൂള് വന്നാലും കഴിക്കും
ഉം അത് ഇവിടെ പിന്നെ വലിയ വലിവ മ്മ് അത് അഹ് വല്യോല് ഏതായാലും കഴിക്കും പക്ഷെ നെയ്ച്ചോറും ബിരിയാണിെയൊക്കെ ആയാ ല് ഓല്ക്ക് നല്ല ഇഷ്ട്ടു ആണ് അത്ഞ്ഞ് ഇപ്പൊ എത്ര നേരും നമ്മള് പറഞ്ഞില്ലെങ്കിലും തിന്നു അതിപ്പോ പറഞ്ഞാമാതിരി വെറും ചോറ് തിന്നും പോലെന്നും ഇണ്ടാക്കി കൊടുക്കാന് പറ്റൂലലോ
അത് ശരിയാണ് ഇവിടെ അങ്ങനെ തന്നെ മന്തിയോ അങ്ങനത്തൊക്കെ കിട്ടുകയാണെങ്കില് പിന്നെ വെള്ളിയഴ് ദിവസങ്ങളിലൊക്കെ ഇപ്പ അങ്ങനത്തെക്കെ എന്തെങ്കിലുംക്കെ സ്പെ്യലയിട്ട് ഉണ്ടാക്കും എന്നാ പിന്നെ സ്കൂളിവിട്ട് വന്നാലും ഓലക്ക് അത് മതി ആ അതന്നെ മതി അങ്ങനെ ദിവസങ്ങളോ കഴിക്കും സാധാ ചോറും കഴി-
ഞാൻ അങ്ങനെ ഞായറാഴ്ച ഞായറാഴ്ച ഞാൻ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യല ഒക്കെ ഉണ്ടാക്കും ക്കല ഞായറാഴ്ച എല്ലാരും ഉണ്ടാവും ഒ- ഉപ്പ ഉണ്ടാവും എല്ലാരും ഉണ്ടാകും വെള്ളാഴ്ച ആകുമ്പോ സ്കൂളുണ്ട് ഒരാൾക്ക ഉണ്ട് മറ്റൊക്കക്കില്ല അങ്ങനൊക്കെയാണ്
ആ ആ ആഹ് ആഹ് ചെറക്കയിന എന്താന്നോ ആഹ് ആ ആഹ് ആഹ് ഇവരെ സ്- സ്കൂളിന് എല്ലാരും കുട്ടികളൊക്കെയി പിന്നെ അധികവും നല്ല നല്ല നല്ല ഫുഡ് കൊണ്ട് വരും അതായത് ബിരിയാണിേ നെയ്ച്ചോറ കൊണ്ടരും അപ്പൊ ഈ കൊണ്ടരാത്ത കുട്ടികൾ ഉണ്ടാവലോ ഇപ്പൊ നമ്മള് സാധാ ചോറൊക്കെ കൊണ്ടുവരുന്ന കുട്ടികള് ഇപ്പൊ ഓൽക്കത് കാണുമ്പോ ചെറിയ കുട്ടികളല്ലേ എങ്ങനെയായാലും ബിരിയാണിയൊക്കെ കാണുമ്പോ കുട്ടൾക്ക് ഒരു ഇതല്ലേ അല്ലെ അങ്ങനെ ആയിക്കാണ് മാഷിമാരൊരു തീരു ആ അത് അങ്ങ ആ അങ്ങനെ മീറ്റിങ്ങില് ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവറരു തീരുമാനം എടുത്തു വെള്ളിയാഴ്ച ദിവസങ്ങൾ കൊള്ള മാ ഇത്ര സ്പെഷ്യൽ ഫുഡ് കൊണ്ടുവരാ ബാക്കിയുള്ള ദിവസങ്ങളില ഒന്നും സ്പെഷ്യൽ കൊണ്ടുവരാൻ പറ്റൂല അപ്പൊ പിന്നെ വെള്ളിയാഴ്ച നമ്മള് സ്പെ്പലായിട്ട് ഉണ്ടാക്കും പിന്നെ എല്ലാ കുട്ടികളക്കും കൊണ്ട പോോക്പോ നമ്മള് സാധാച്ച കൊടുത്തേക്ക് കുട്ടികർ സങ്കടം വരല്ലേ അങ്ങനെ ആയി ഞാൻ പിന്നെ വിെള്ളിയാ
ചർ ാ
പശിലാക്കി
ഉം ഉ അതാണ് പൈസല്ലോരും പൈസ അങ്ങനെയൊക്കെ ഓരോ അതണതെ അതില് ഈ മറ്റേ കുട്ടികൾ അവിടെ കടന്ന ഇങ്ങനെ ഉ പോരും തന്നെ നേര മസന്നും ഉണ്ടാക്കണ്ട നച്ചോറുംണ എന്തെങ്കിലൊക്കെ കാട്ടുണ്ടാവും
ആഹ ആഹ പിന്നെ അതല്ല നെയ് ചോറക്ക എളുപ്പാണല്ലോ നമ്മുക്കൊ ഒരു കുക്കറിലാണ് കളപ്പാണല്ലോ നെയച്ചോറ് സന്ത്ക്ക അവസിക്കാണെങ്കിലില് വളപ്പണല്ലോ ആഹ അങ്ങനെ അങ്ങനെണ്ട് അവിടെ ൻറീൻ ഉണ്ട് സ്കൂൾൻ സ്കൂൾ കാക്ാന്റീൻ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മള് ദേവല വിളിച്ചച്ച് പറഞ്ഞാൽ മതി അപ്പോ ഒരു ഇത്ര എങ്ങനെ അത്ര കുട്ടികളുണ്ട് കാരണംല്ല ആ കുട്ടികൾക്കുള്ള ബിരിയാണി പോല കൊടുക്കും പൈസ നമ്മള് ഗൂഗിൾ പേ ചെയ്ത കൊടുത്താ എന്നിട്ട് അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞ പോലും ഉണ്ട് അപ്പ എല്ലരമിച്ച് നിന്നുമ്പോ കുട്ടികൾക്ക് സങ്കടിക്കോ
ഉറപ്പല്ലത് അത് ചെറിയ നമ്മള മാകല്ലല്ലോ ഓലെ ഓല ചെറിയ മക്കളല്ലേ ആഹ ഓല് ചെറിയ മക്കളല്ലേ ഓലക്ക് ഇപ്പ എന്താ കാണുമ്പം കഴിക്കണം അത്രല്ലേ ഉള്ളു ഓലടുത്ത്
ആഹ അതന്നെ
വഷ ആഹ് വിഷമം വെരുും മക്കൾക്ക് ഇതൊക്കെ ഉ അത് നല്ല തീരുമാനം അതെന്നാ പറഞ്ഞ മീറ്റിങ്ങിലൊക്കെയാണ് അങ്ങനെയൊക്കെ പറയണ്ടത് ഇത്
ആഹ ആഹ അങ്ങനക്കെയ പിന്നെ ഇങ്ങെ ദിവസം ദസങ്ങളാഴ്ചയിൽ ഒരു ദിവസം പറഞ്ഞതാണ്ട വെള്ളിയാഴ്ച ദിവസം മാത്രി ബാക്കിള്ളച്ച നണ്ടണണ്ട്
ഉം ഉ ഉ അതൊക്കെ നല്ല കാര്യങ്ങളാ ഇനിയിപ്പോ ഇന്ന്ന്താ ഇന്ന് ഏ
ഇന്ന് ഞാന് ഇതേപോലെ എന്താണ് ബീഫ് ഇണ്ടായിന പെരുന്നാളിന്റെ അന്ന് കി കട്ടിയ കുറച്ച് ബീഫ് അയിന്റെറെ എതൊക്കെ എടുത്ത് കാണ്ട് ഇതിട്ട് കണ്ട് ഇതാക്കി വെച്ചക്കണേ ഇറച്ചിയും പൂളിയും വെക്കുവല്ലോ അങ്ങനെ വെച്ചക്കണേ
ഏ ഞാനിപ്പ അതേപോലെ ബീഫോടെ വളർത്തിട്ട് ഐസ്ങ്ങോട്ടായിട്ടേ പെരുന്നാളുടെന്ന തന്നെയാണ് അ കൊറച്ചും കൂടി ഉണ്ടായിനീ അപ്പൊ ഞാൻ വിചാരിച്ചഞ് നെയറ്റുമഉച്ച ഉച്ചക്കില്ല ഉണ്ടോ അവി ചോറ്ുകൽക്കക്ക് കൊണ്ടാ വച്ചപ്പപ്പോ സ്കൂളട്ട് വരുമ്പോഴത്തെ നെയ് ചോറക്കി വെച്ചാലേ ബീഫ് വരട്ടും ചെയ്യാം
ആആ ആആആ അവ കഴിച്ചും ചെയ്തോളുംല്ലേ അല്ലേ കഴിച്ച ചെയ്തോളും ഉ ആ ആ ആ ആ അപ്പൊ സുഖമാണ് പിന്നെ നല്ലതു ആണേ അല്ല അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ നല്ല വയറിറച്ച കഴിക്കണോ നല്ലത്
അതൊന്ന ഇപ്പ എന്താ വച്ചാലേ ഇപ്പൊ ഈ ഉളിട്ട് വന്നാ ഈ ഉത്ത് ചെറുത കൊച്ചൊക്കെ ഉറങ്ങിക്കാണ് ശീലായിട്ട് ഓനക്കൊക്കെ വേഗം ഉറക്കം വരും
ഉം വായിക്കാനും പഠിക്കാനും സമയം ഉണ്ടാവ ല്ല ല്ലേ അങ്ങനെ ആയാല് വന്നാ പിന്നെ
ആ ന്നിട്ട് വന്നാ ഞാൻ എഴുതാൻ ഇതിനൊക്കെ പറയും പക്ഷെ ഓന് കളിക്കണം എന്നിട്ട് ഇന്നലെ എന്താ ഇന്നല്ലേ കുറ കുറച്ച നേരൊക്കെ ഒന്നും ഇരുന്നില്ല നഴ്സറിൽ ഇപ്പോ ക്ലാസ് ട്ക്കൽ തുടങ്ങിട്ടില്ല അതുകൊണ്ട് കൊഴപ്പല്ല മദ്രസൽ ടുക്കണ്ട്
ആ ആ
അപ്പൊ ഇപ്പൊ ഒന്ന് നോക്കിയാ മതി പക്ഷെ രണ്ടും കൂടി ഉണ്ടാവുമ്പം താങ്ങൂല പിന്നെ മക്കക്ക് തന്നേ കളിക്കാ പോവാതെ പഠിക്കാൻഇര്ത്തിറ്റ് ഒരു കാര്യല്ല
ആ അങ്ങനെ ഇതാക്കുമ്പോ കുട്ടികൾക്കും തന്നെ ഒരു ഇതക്കാര പഠപ്പ് മാത്രം ത്രയായാലും ഒരിതുആണ്
കുറച്ച നേരം കളിക്കാണെങ്കിൽ കളിച്ചോട്ടെ
ആ ആ ആ ആ
അൈനയിലൊക്കെ പഠിപ്പൊക്കെ ണ്ടാവും
ഹ്‌ ഹ്‌ ശരിയാണ് അതൊക്കെ കൊറച്ച് കഴിയുമ്പോ കുട്ടികളെ ശരിക്കും പോലെ തന്നെയാണ് പഠിക്കും
മ് ഓല്ക് ആവശ്യമാവുമ്പോൊക്കെ ആഓല്ക് ആാവശ്യ ആവുമ്പോ എല്ല ഇതാക്കിക്കോളും നഞമ്മള് പ്പളെ വടിയും കുത്തും കൊണ്ട് ഇങ്ങനെ എനിക്ക് ഇടങ്ങാറാാണ് അതൊക്കെ
അങ്ങനെ ബേക്കിൽ അടക്കണം എന്നുണ്ടെങ്ക പിന്നെ കുട്ടികൾക്കൊ ഒരു ഇത് കിട്ടൂലല്ലോ ഒരു സ്വാതന്ത്ര്യംല്ലല്ലോ
ഉം ഞാൻ പിന്നെ അങ്ങനെ വായിപ്പിക്കും ഇതിനൊക്കെ അദൃസ്ഥതായാലും കൂടെ ഇരുന്ന്ങ്ങനെ എഴതിപ്പിക്കും വായിപ്പിക്കാനൊക്കെ ക്കൊ ഇതാവും പിന്നെ അവന് കിട്ടിയപ്പോ കുറേ വട്ടം ത്തിട്ടുണ്ടകുംെ കുറച്ച നേരങ്ങ കഴിഞ്ഞാ കിട്ടയിെങ്ക ഞാന്ൻ അടിക്കൊന്നുല്ല അടിച്ച അഥവാ അടിക ചീത്ത പറയ ചെയ്താൽ പിന്നെ ഇല്ലത ഇല്ലാതെ ആവും പിന്നെ അച്ചിലായി ഇതായി അങ്ങനെ ആായി പിന്നെ ഏുതാന്ന് വിചാരിച്ചും കൂടിണ്ടാവില്ല അപ്പൊ നമ്മള് ഞാൻ ഇങ്ങനെ പറയല സാരില്ല അടുത്തൽ ശരിക്കും എഴുതി തരഞ്ഞെട്ടോ എന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് അറിഭവത്തിന് ഒരു ഇൻട്രസ്റ്റ് കൂടും
ആ ആ ആ
അങ്ങനെയാ കാട്ടല് അല്ലാതെ ഞമ്മൾ ന്തേലും പറഞ്ഞണ്ടെങ്കി പിന്നെ അതേേ ഉള്ളു അത് നേരെ ആ ഉറങ്ങോള അത് പറഞ്ഞതാണ് കരിഞ്ഞാാല ആ ശരിയാണ് പിന്നെ ന്താ എന്നായിക്കോട്ടട്ടെ ഞാൻ വിളിക്കാം ഞാനി് തെര്ക്കില്ല